നമ് നമസ്കാരം എന്താ വിശേഷം?
നല്ല വിശേഷം
ഉം
ചായേം കടിയൊക്കെ ആയോ മക്കള് സ്കൂള്ക്ക്പോവാനായോ?
ചായേം കടിയൊകെ ആയി കൊണ്ടിരിക്ക്ണ് കുട്ടികള് സ്കൂള് പോകാനൊന്നും ഇല്ല അപ്പൊ ഇന്ന് ആക്കുംപോലെ അങ്ങനെ
ഉണ്ടാക്കിയ മതിയല്ലോ
മ് അവിടായോ?
ഇവിടെ ആ ചായിം കടി ഇങ്ങനെ അയോണ്ട്ക്ക്ണ്ട്
സ്കൂള് പോകാനൊക്കെ ഇണ്ടോ കുട്ടികള്
ല്ല സ്കൂള ഒരാൾ കഴിഞ്ഞ് നേഴ്സറിക്ക് പോവണ്ട് പത്ത് മണി ആവണം അപ്പൊത്തിന് ചോറും കറിയൊക്കെ റെഡി ആവണം
ആഹ്
ചോറ് ഉപ്പേര്യോ കറിയൊന്നും വേണ്ട എന്തെങ്കിലൊരു ഉപ്പേര്യോ അല്ലെങ്കില് ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ സോയാബീൻ പൊരിച്ചതൊക്കായിട്ട്ണ്ടെങ്കിലൊന്ന്
ആഹ് ആഹ് അങ്ങനെവ്ടെലെ ഉം മയ പ്പല്ല നല്ലോണ്ണം മൂടിക്ക്ണ്ട്
ഉം രാത്രിയല്ല മഴായിരുന്നു വടെ
ആഹ് രാത്രി വടിണ്ടായിനി.
നല്ല മഴിം പാടും തോട കെ വള്ളായീണോ?
ആഹ് ഏറെക്കുറെ വൾ തോട്ണ്ട് അയ്ലൊക്കെ വള്ളണ്ട് നല്ലേ കലങ്ങ്യ വള്ള തൊടങ്ങിട്ടേ മയ തൊടങ്ങീട്ടായിരിക്കും ആഹ്
ആഹ്
ഉം
മീനൊക്കെ പിടിക്കാറുണ്ടോ?
മീനൊന്നും പിടിക്കാറില്ല.
ഉം മീൻ പിടിക്കാൻ പോണോലൊന്നുല്ലേ വീട്ടിലെ കുട്ട്യെളൊന്നും ഉണ്ടാവിലല്ലേ?
ഇല്ല അതിന് പറ്റ്യേ കുട്ട്യോളൊന്നുല്ല.
ആഹ് വെല്ല്യാർക്കും ക്കൊന്നും മീൻ പിടിക്കാനൊന്നും ഇല്ലേ?
ഉ ഇങ്ങളു പോവല്ണ്ടോ?
ഞങ്ങളെ ഇബടെല്ല ഇന്റെ ഉപ്പ്യൊക്കെ അവടെ മീൻ പിടിക്കാൻ പോവേണ്ടായിര്ന്നു. ഞങ്ങളൊ
ഉം
ബാംഗ് ലു പ്പങ്ങനെ പോയപ്പോ പിന്നുപ്പാക്ക് സുഖല്ലതോണ്ട് ഇപ്പ പോവേല്ല. വലെക്കൊണ്ട് മയക്കാലായ തോട്ടില് വെള്ളം വന്നാലേ
ആഹ് ആഹ്
വല കെട്ടിണ്ടാക്ക്യാണ്ട് അങ്ങനെ പോവലായിര്ന്നു. ന്നട്ട് ഇപ്പാന്റെ കൂടെ ഞങ്ങളും പോവും. കാണാന് അതൊക്കന്ന് രസാണല്ലോ മീൻ പിടിക്ക്ണ കാണ അതിങ്ങനെ കോമ്പലായി കോത്ത് വെച്ച്ങ്ങനെ കൊണ്ടുപോരുന്നതൊക്കെ
അവടട്ത്ത് തോടോ പാടൊക്കെ ണ്ടോ?
ഇവടെണ്ട് തോട്ണ്ട് ആ ഇബടെള്ളതെന്നെണ് ഇവൽക്കൊന്നും അയ്ൻ്റെ ആ മീനിഷ്ടല്ല.
ആഹ് ചെലോൽക്കാമീനിന്റെ
ആഹ് ടാ ആ വേറെന്തൊ ചൊയേണർഞ്ഞാണ്ട് ഞങ്ങൾ ക്ക് വടെ ന്റെപ്പൊക്കെ പിടിച്ച് ഞങ്ങളൊക്കെ ചെറ്പ്പത്തില അങ്ങനെ പൊരിച്ച് ആഹ് പൊരിച്ച തിന്നണത് ഞങ്ങക്കിഷ്ട ഇന്റെ വീടില്ലോൽക്കും ക്കെ ഇഷ്ട്ടാണ് അപ്പൊ
ഏഹ്
ഇപ്പെക്കെ ഇപ്പൊ പുടിക്കാൻ പോയാേലെ കൂടെക്കെ ഇങ്ങനെ പോവല് ഇണ്ടായിനു എന്ന ചെറുപ്പക്കാലം ഓർമ്മകളാണ്
ആഹ് അതെ ഉം ഏഹ്
തോടും പൊയിം ഇപ്പം പൊയേക്കൊന്നും പോവാൻ തെന്നെ പറ്റൂ ലല്ലോ മണലും ഇതാെക്ക കൂ വാലിയാണ്ട് ഇന്ന്ട്ട്
ആഹ് പണ്ട് പൊയെ പൊയേന്നൊക്ക കുളിക്കല് ഇണ്ടായിരുന്നു
ഉം ഓഹ് പൊയേന്നും തോട്ട്ന്നൊക്ക കുളിക്കാൻ നീന്തി നീന്തുന്നൊക്കെ പഠിക്കാനും സ്കൂൾകൊക്കെ പോണ കാൽത്ത് രാവിലെ തോട്ട്ലും പൊയേലൊക്കെ പോയി കുളിച്ചാണ്ടേന് വെര്ല്
ഉം ആഹ്
ഇപ്പം തോട്ട്ക്കും പോവൽ ഇപ്പൊ പൊയേക്കും ഉം പൊയേകൊക്കെ പോയി കുട്ടിയേളെ നീന്തൽ പഠിക്കാന് പോയാ തെന്നെ ഒക്ക വള്ളത്തില് പോവല്ലൊ ഇപ്പൊ
അതെ ഉം
ആയം കൂട്തലായി റ്റായിരിക്കുവലോ നം ചുയിംതൊക്ക ഇണ്ടായിട്ടോ
ഉം
എവ്ടക്കേങ്ങിലും ഒന്ന് കുളിക്കാൻ രണ്ട് മൂന്ന് കുട്ടിയേളും പോയാ ഐലാെന്ന് വെള്ളത്ത്ക്ക് പോവും സ്ഥിരായ്റ്റ്ള്ളൊര് വാർത്തെപ്പത്
ഉം ഉം കൊയർ കേൾക്കല്ണ്ട് വെല്യോലായിട്ടും ചെറിയോലായിട്ടും ഒക്കെ
അയെന്നെ കൂട്ടത്തോട്ക്ക പോണതൊക്കെ ഇത്തലക്ക ഒരാള് പോകുമ്പൊ അവരെ പിടിക്കാന് വേണ്ടിയാണ് മറ്റോലും എറങ്ങും
നാരങ്ങ
ഇപ്പവലോല കരക്കെത്തിച്ചാൻ കഴിയൂല
ഉം
അങ്ങനെ ഓല് മുങ്ങിപ്പോവും
ഉം
ഇന്നാള് ഇബടെ ഇള്ളാരു കുട്ടിയെന്നങ്ങണ്ട് കൊറച്ച് മുന്നെ പിന്നാ ഇപ്പൊരു രണ്ട് വർഷ് ഒരു വർഷായി രണ്ട് വർഷായി രണ്ട് വർഷം ആയിക്കൊട് ക്കാം വാണ്ടി കയ്യ് അല്ല കുളിക്കാ വാണ്ടി പോയതല്ലട്ട പന്ത്‌ കളിന്റക്ക ഒര് കെയ്ഞ്ഞ്ങ്ങാണ്ട് കാല് കെയ്കാം മാണ്ടിപോയതാ ഐല് വീണതാ
തോട്ട്ക്കോ
ഉം തോട്ടില് നല്ല അടിയൊയ്ക്ക്‌ ഇണ്ടായിന് മയെ മഴന്റെ ഒര് ടൈമിനേയി ഇല്ല അടിയൊയ്ക്ക്‌ ഇണ്ടായ പൗതിലെങ്ങാനും ഈ മണലൊക്കെ വന്നടിഞ്ഞാണ് ഇബലാരും മണല് വാരല് തോന്ന് ആഹ് അത് ഇപ്പണ്ടായി രണ്ട് മുണ്ട് രണ്ട് അന്നും കിട്ടീല പിറ്റേന്ന് ഒരു ദിവസം കിട്ടീല രാവിലെ പോയിറ്റ് റ്റേന്ന് സുബ്ഹിയാവുമ്പോ കിട്ട്യോ
ആഹ്.
താന്ന് പോയോ, താന്ന് പോയി ഒൽച്ച് പോയി കൊറേ അവ്ടെത്ത്യാട്ട്. കൊറേ ആൾക്കാരൊക്കെ വന്ന് തെര്ഞ്ഞിട്ടാണ് ആഹ് അഞ്ചാംക്ലാസ്സിലാ പഠിക്ക്ണെ.
ഓഹ്.
കുട്ടിയാങ്കുട്ടി. കയ്യെകാൻ മാണ്ടി, കയ്യും കാലും കഴ്കാൻ വാണ്ടി പോയതാ അയ്ല് വൾക്കി വീണാണ്ട്
ഒപ്പാരുണ്ടായീണ്ടാവൂല, വല്ല്യോരൊന്നുലേ?
ഒപ്പണ്ടായിന് കുട്ട്യള്, അയ്ന്റെ താഴെള്ള കുട്ട്യൊക്കെ ഇണ്ടായ്നി. അത് ഓന് ഓടി വ് ട്ട്ക്ക് പറയാൻ മാണ്ടി പോയീ പർഞ്ഞ്. മറ്റോല് മറ്റോല് പേട്ച്ചാണ്ട് ഓലും പ്പോ വീണ് ട്ട് പിന്നോനെ കണ്ടില്ലാന്നാ പറയണെ. പിന്നെ കൊർച്ചേരം ഒൽച്ച് പോണത് കണ്ട് ന്നാ ഓം പറയണേ. കുട്ട്യാള് പേടാച്ച്ട്ട് മുണ്ടീണ്ടാവൂല. ഇപ്പള്ള കുട്ട്യള് പിന്നെ എല്ലാരും വ അർഞ്ഞ് വന്ന്, കുട്ടീടെ വീട്ട് പോയി പർഞ്ഞ് വന്ന് നെളോളിം ഇതൊക്കായപ്പളാ എല്ലാരും വന്ന് നോക് കാണാല്ല, തെര്ഞ്ഞാട്ടൊന്നും കിട്ടീല്ലേനി. പിന്നെ നേര്ത്തോട് നേരായീലെപ്പൊ പിറ്റേന്ന് കിട്ട്യേത്. ഉം അപ്പോത്തിനെന്നെ അഴ്കീണ് അപ്പോത്തിനെന്നെ ഇൻക്കും കുളിക്കാനുതിനൊന്നുപ്പം പോവാൻ വയ്യ, കുട്ട്യളൊക്കെ പറയും കുട്ട്യളേ ഔട്ന്നേട്ത്ത്ക്കും പർഞ്ഞേക്കണം, നീന്തല് പഠിക്കാനും കുളിക്കാനൊന്നുപ്പൊ ഓട്ക്കും പർഞ്ഞേക്ക്ണ്ല്ല ഒക്കെപ്പോ വീട്ട്ന്നെന്നേണല്ലൊ.
അതെ.
പർഞ്ഞേക്കാനെറ്റെ പറ്റൂല്ല, പർഞ്ഞേച്ചാല് ഇങ്ങൻത്തോരോ ഇതാണ് പർഞ്ഞേക്ക ഞ്ഞാല് ഓല് നീന്തും തൊന്നും പഠിക്കൂല്ല.
ആഹ്.
ഓൽക്കതൊന്നു അറീല. നമ്മളൊക്കെപ്പാദ്യം പൊർത്തോയി കുൾച്ചീനൊക്കെ
ഉം നീന്തം പഠിക്ക്ണോം നല്ലതാണ്. എന്താ
ആഹ്
ആഹ് അയ്ന്ള്ളെ മറ്റേ തൊക്കെട്ടാണ്ടൊക്കെ നീന്തി പഠിക്കെണ്ട്യെരുലേ മറ്റേ ജാക്കറ്റോ ണ്ടല്ലൊ. ട്യൂബോ ജാക്കറ്റൊക്കെ ട്ട് നീന്തീ, അത് കൊർച്ചൊന്ന് പഠ്ച്ചാ പിന്നെ അഹ് ട്ടാ പിന്നെ പഠിക്കൂല്ല തോന്ന്ണ്ട്ലേ. ഉം ഉം ലേ അത്ട്ട് നീന്ത്യാ പിന്നെ നീന്തം പഠിക്കൂലല്ലൊ, അത്ങ്ങനെ പൊന്തി കെട്ക്കല്ലേ.
ഉം ഉം ഉം. അ അറിയുന്നത് ഇതേപോലേ ക്കെന്ന്. ജസ്റ്റന്ന് വീണാലും. ഇന്ന് കര കയറാനൊക്കെ പറ്റണം. പഠിച്ചാലൊക്കെ നല്ലതാണ്.
ആഹ്. ഹലോ കേൾക്കണില്ലേ? ഹലോ.